ഹലോ
ആഹ് കേൾക്ക്ണ്ല്ലേ
ഉം ഈ ഫോണെ ഹാങ്ങാണ്ട് എടക്ക്
ആഹ്
ചെലപ്പം കൊദ്‌യേടും
ഉം ഉം
ഇന്നട്ട് പിന്നെന്താ അഹ് പിന്നെന്തായ്ച്ചാ
പിന്നെന്താ അങ്ങനെ പോണു ഇപ്പൊ ഒച്ചന്നും കേൾക്ള്ള എന്തായി?
ആണ്ട്പൊയ്ക്ക്ണ് ടീവിന്റെ മുന്ന്ക്ക് അത് ഇരുപത് നാല് മണിക്കൂറും വർ ക്കിങ്ങാണ് പിന്നെ അയ്ത്തക്കേക്ക് നോക്കൊന്നില്ലേയ് ഇന്നാ ഒഫാക്ക്യാ നിന്നെ എളക്കും
ആഹ് ഉം എട്ക്കെട്ക്ക് പോയി നോക്ക്ണ്ടാവ് ലെ
ആഹ് എടക്കട്ക്ക്ങ്ങനെ അത് ഓഫാക്കിണൊന്ന് നോക്കാം പോവും അവ്ട്ക്ക്
ഉം
പക്ഷേ ഹ് വൈഫൈ ലാസ്റ്റ് ആവുമ്പോക്കിനി പിന്നങ്ങട്ട് കെറയാക്കാരെ കൊറവാക്കാരം ഇങ്ങനെ സ്പീഡ് കൊറവാ ക്കാരം ഇത്ങ്ങനെ ഒണാക്കിടല്ലേ
എന്തിനും ഉണ്ടാവൊരു പരിധി ഉം
വിടെ എന്തെന്നും ഫുഡ് ഇന്ന്
ഫുഡ്‌ എന്താ ഇന്ന് ഞൻ പറഞ്ലെ വെണ്ടക്കും മീനും പപ്പടും ഇതൊക്കെ തന്നെ
ഒക്കപ്പടായിട്ട് അങ്ങനെ ഉച്ചക്കത്തെ കഴിഞ്
ഉച്ചക്കത്തെ അങ്ങനെ കഴിഞ്ഞ് വൈന്നേരം വല്യോൻക് വരുമ്പോ ചോറ്ന്ന വാണം മറ്റോന്ക് ചായേം കടിം
ഇന്റെ തന്നെ ചോറ് ചോറും കൂട്ടാനും ഇബ്ടെല്ലോ ഒന്നും പറ്റില്ല എന്തേലും ഉണ്ടോ എന്തേലും
അങ്ങൻ തന്നെ ആ ചോദ്യം കേട്ടിട്ട് കേട്ട് ഞാൻ പറയും ആ ചോദ്യം ചോദിചുമ്പോ നെക്കിപിടിച്ചും ന്നറിയും എന്ത്യലുണ്ടോ എന്ത്യലും ന്ന്പറഞ് അങ്ങനെ തെരയും
ത്തില്ല എന്നാ ഞമ്മക്ക് സാധാരണള്ളെ വല്ല ഉള്ളിവട പൊക്കവട പഴംമ്പൊരിയാ അതൊന്നും പറ്റ
അങ്ങനെ ഒന്നും പറ്റൂല്ലേ വെറൈറ്റി
വെററ്റി എന്തെങ്കിലും ക്ടലൈറ്റ് അല്ലെങ്കിൽ ശവർമ്മ ബ്രോസ്റ്റ് ചിക്കൻ പെക്കവട ഞാൻ പറഞ് ഉപ്പാനോട് ഒരു ഹോട്ടൽ തോടങ്ങാൻ പറി
ഹ്മ്മ് ഞാൻ പറയും ന്റെ കജ്ജും ങ്കാലും തരവാണോ സ്പെഷ്യല് അറിയും ഈറ വരുംബോ ഇങ്ങനെ തരേ അക്കാരം തപ്പീറ്റൊരു തൊഴിര്യം ഇണ്ടാവൂല
അപ്പത്തിന് ഞാൻ കോറച്ച് ഫ്രൂട്ട്സ്. ആട കൊടുന്നച്ചക്കും ഫ്രിഡ്ജിൽ അത് വാണെങ്കിൽ എന്തേലും തിന്നാ
മ്മ്
എന്ത്ത്താത് എന്നാ എന്തെങ്കിലും പണി ഉണ്ടോ അതുല്ല
അതന്നെ ണയ് എടി നമ്മള് കൊറെ യൊക്കെ പരയും കൂടിയും നോക്ക അധികായിട്ട ഞാ
സത്യ പറയാ ഞാൻ ക്കാണിച്ച ന്താറിയോ ഒരു എവിടെ ഒന്നും പോറത്ത് കാണാൻ പറ്റൂല ഒക്ക പറിക്കി അടക്കി ഒതുക്കി എവിടിം ചെയാൻ പറ്റൂല ആ ഒര് പിന്നെ ഒസ്‌വാസോണ്ടന്നെപ്പത് കജ്‌ജാ ത്തത്
അതോണ്ടന്നെ കൊറച്ച് ഭാഗത്തിനൊള്ളു നോക്കാൻ ഇന്നോട് റക്കാരം അന്റെ പാകത്തിന് നോക്കണലോ പണിക്കരു ഈ മളെ ഇപ്പറത്ത് ണ്ട്ട്ടോ രണ്ട് ഏഹ് രണ്ട് മര ക്കളുണ്ട് ഒലെ അമ്മായിമ്മേം അമ്മോശാക്ക മരിച്ചു മരിക്കള് രണ്ടും ചെറുത ര ഒന്നിനും രണ്ടു കുട്ടിയാൾ മറ്റേന്നും രണ്ട് കുട്ടിയാളന്നെന് ഞമ്മളെ കാട്ടിലും കൊറേണ് നേരം വെളുക്ക മിറ്റൊക്കെ മളെ ആറ് സെന്റള്ളൂട്ടോ അതില് എന്താ ചെറിയ വാർപ്പ് പേര മുറ്റോക്ക കണ്ടാല് നമക്ക് ഒക്കെ മിറ്റത്ത്ക് കടക്കണങ്കി വജ്ജുണ്ടോ നോക്കണം അങ്ങനെ പുല്ലും ചപ്പും മിറ്റം അടിച്ചാരി
തറവാട്ടിൽ ഞങ്ങളെ തറവാട്ടില് അങ്ങനെയുനു ഞങ്ങള അമ്മായിമ്മാകും അമോശക്കാക്കും ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മള് ന്തെങ്കിലും ഒന് ഒലെ ഓൽക്ക് കന്നളും തൊക്കെള്ളതാണ് ഞമ്മൾ എന്തേലും കാട്ടി ഓല്ക്ക് ഒക്ക കുറ്റക്കാരം എന്നട്ട് മുറ്റത്ത് ഇറങ്ങേകാരം ക്കാട് വെട്ടി തളിച്ചെണ്ട വരും ചെല്ലണെങ്കില് നമ്മള് നേരാക്കണെങ്കിൽ വളം കൂട്ടിയിട്ടും മറ്റേതും അങ്ങനെണ് ഇപ്പൊ ഓര് ഒരു ഐഡിയ പഠിച്ചിക്കാണ് ഇപ്പൊ അതോണ്ട് ഇപ്പോ അവിടെ ഒന്നും ണ്ടാക്കൂല
ആഹ്
ഒക്ക പടെ
ഏഹ് ഇങ്ങട്ട് വേർലാ
ആഹ് എന്നട്ട് ഞങ്ങൾക്ക് ന്നും ഞങ്ങൾക്ക് മരക്കക്ക് ഒന്നുംവിടെ കാട്ടാൻ പറ്റൂല എന്നിട്ട് ഇപ്പൊക്കെ പിന്നിം ഇപ്പോ കൊറേ ഒക്കെ ശരിയായിക്കുണു ആത്യന്നും ഒന്നും അയച്ചീനില ഓല് പുണ്ണാക്കും ചാക്ക് കൊടുന്ട്ട് ഉള്ളുകൂടെ അങ്ങനെ നരത്തി വെക്കൂട്ടോ അതൊന് അരൂക്ക് എടുത്ത് ങ്ങാണ്ട് അങ്ങട്ട് ട്ട് നീകച്ചേ ഞങ്ങൾ അടിച് വാരെ തൊടക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അന്ന് കുറ്റേ ക്കാരം
കുട്ടിക്ക് പാട്ടോക്കെ അറിയോ ഒരാള് എന്നും ഉള്ളുകൂടിന്ന് അടിച്ച് വാരും തുട ദിവസം തുടക്കൂല പിന്നെ ഫുഡ് ഫുള്ള് ഓർഡർ എന്ന അതിനനുസരിച്ച് ഒന്നും ഇല്ല മളെ കാട്ടിണ് കണ്ട പാത്രം ആഹ് എന്നിട്ട് ഇന്നലെ എന്റെ അടുത്ത് ക്ക് വന്നിന്നു ഉം ആഹ് അമ്മായിമ്മ ആയി ലെറേ സപ്പോ അമ്മായിമ്മ കാ എന്താപ്പ ഈ മാപ്പിള മരിച്ച പെൻഷൻ കിട്ടുണ്ട് പെൻഷൻ കിട്ട ാ അപ്പ തന്നെ ഉള്ളള് കുടുങ്ങ കയറൂല്ല നീച്ചും ഫുഡ് ഓർഡർ ചെയ്യാ അല്ലെങ്കോ ഒക്കെപ്പാട നീച്ചിട്ട് ഹോട്ടൽ പോയിട്ട് തിന്ന അങ്ങനെ എന്റെ മൻസ്യത്തി ഫുള്ള് സപ്പോർട്ടാണ്
ഉം
ഇഞ്ഞ് രാവില മുതൽ ഫുള്ള് സിറ്റ് ഔട്ടില് ഉണ്ടാവുട്ടോ ഞാൻ കരുതി എപ്പളാതിറ്റപ്പ പണി ഒരുക്കല് അപ്പൊന്ത ഇപ്പോടുത്ത് ഞാൻ ഒരു ദിവസം പേരന്റഉള്ളിക്ക് ചെന്നപ്പോ ബോധം കെട്ടു കെട്ടു അപ്പൊ ഞാൻ കരുതി കൊറച്ചൊക്കെ അങ്ങനെ നല്ലത് എന്റെ ഉമ്മന്നോട് എന്നും പറിം അന്റെമാതിരി മരിച്ചു ഇങ്ങനെ പണിയെടുത്ത് ജീവിതകാലം മുഴുവൻ ചാകാൻ തന്നെ ഒഴിവുണ്ടാക
ഈ വേനക്കാലത്തെ കട്ട ഇട്ട ഉടനെ ഇത് ഇങ്ങോട്ട് കുട്ടികള്ങ്ങോട്ട് അതെ ഞങ്ങൾ പോളിഷ് ചെയ്തതും കൂടി മറ്റേ മറ്റേ കളറില്ല ഒരു ഹാഷ് കളർ വരുന്ന അങ്ങൻത്തെ കളറാണ് ആഹ് ഇങ്ങട്ട് വേഗം ഇങ്ങട്ട് ഇതാവും ചളിയാവും
അഹ് ഇത് പിടിച്ണ്ല്ലേ മഴയ്തിട്ട് ഇപ്പൊ അട്ടപ്പാറല് പിടിച്ണില്ലേ
അട്ടപ്പാറിലൊന്നും പിടിച്ണ് ഇല്ലടി ഞങ്ങൾത് അങ്ങൻത്തെല്ല ഇങ്ങൾത് ഒരു കല്ല്പോലെ അല്ലേ ഞങ്ങൾത് അതല്ല ആഹ് ഞങ്ങത് കല്ല് കല്ലുമ്മതന്നെ പെയിന്റ് അടിച്ചതാണ്
ഏഹ് അന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ അത് കല്ലാണ്ങ്ങനെ തോന്നും
കല്ല് പോളിഷ് ചെയ്ത്ക്ക്ണ് മറ്റേ കള ഇതാണ് പിന്നെ കട്ടമ്മേ മറ്റേ പോളിഷ് ചെയ്തതാണ് അപ്പൊ അയ്മ്മേ വേഗം ചളിആയാല് അറിയും
ഉം
മറ്റേ ആഹ് മറ്റേ കളറും കൂടി ഉദിച്ച കളറാവേണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യും പിന്നെ ഒരു ഇത് വെക്കലേന്ന് അവ്ടെ തുടപ്പ് നമ്മൾ സാധാ തുടക്കണ വടിയവടെ വെക്കും ഇന്നിട്ട് ഞാന് ഇതേപോലെ നമ്മള തൊ തൊട്ക്ക്ണ പോലെ തന്നെ ന്നട്ട് ഇഞ്ഞോട് പറിം അൻക്ക് പിരാന്താണ് പറിം നമുക്കതത്ര തിരിച്ചു
ആഹ് വൃത്തിൽ കുട്ടികളൊക്കെ സ്കൂൾട്ട് വരുമ്പോ വരുന്ന ടൈമിൽ മിറ്റത്ത് പോയി കുത്തരാക്കും ഞാന് കാല് കൈകി അപ്പൊ എല്ലാരും പറയും കൊർച്ച് കൂടുതലായിട്ടാണ് കണ്ണും ചിമ്പി എന്ത്യയിലൊക്കെ പണിഎടു കന്നിം മറിന്ന ന്നാ തന്നെ ഇൻ്റെ പണിഒക്കൊര്ങ്ങും ന്നർത്ഥം പക്ഷെ ഇമ്മ
വസ്വാസ്ന്ന് ർഞ്ഞയ്ഞ്ഞാലേ പിന്നെ എന്താറിയോ ഞമ്മക്ക് നമ്മക്ക്തൊക്ക ഇച്ച് ഇങ്ങനെ ശരിയായിട്ടില്ലെങ്കിൽ മറ്റേ പല പല മനുഷ്യൻ വന്നയ്ഞ്ഞാ എന്ത്‌താ ഇതി റ്റെങ്ങളെ പെരാന്ന് തോന്നൂലേ
ആഹ് അതന്നെ നൂറ്‌വട്ടം ചോയ്ച്ചീലേ
ആഹ് എന്നാല ഇപ്പ ഞമ്മള് ഇജ്ജ് പറഞ്ഞു മറ്റോലെ പെരീക്ക് പോയിട്ട് ഉള്ള അവസ്ഥ പറഞ്ഞു ഇതേപലെ ഇപ്പോ നമ്മളെ പറ്റിയും പറയില്ലേ നമ്മ
പറയും നൂറ്‌വട്ടം പറിലെ അങ്ങനെ നേരാക്കാതെന്ന് കടക്ക നന്നാക്കാനാരെങ്കിലും വര
ഒക്കെ പറയുന്നോട് ഒരു കൊല്ലയ്ക്കുണു തോന്നൂലപ്പ ഇന്നലെ മിനിഞ്ഞാന്ന് കൂടിരുന്ന പെരന്റെ പോലെ ട്ടോ എന്റെ ചോര് മ്മയും കൂടി ഒരു മാച്ച് ഉണ്ടാവില്ല വരക്കായിട്ടല്ല ഞാൻ ആ മാജിക് സ്പോഞ്ച് ഇല്ലേ എതിലുള്ള മീശോലുള്ള
നല്ലതാ
നല്ലതടി മേം പോവും എല്ലാതും പോവും ഉം ഞാൻ എവിടെയെങ്കിലും ഓന് വര്ച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻതായിട്ടെ ഇതാക്കും അല്ലാ ഞാൻ അന്നോട്ല്ല ഒരു ഫ്ലോ വറച്ചിലോണ്ട് ഞാൻ തൊട്ക്കാൻലെ വെള്ളം വരെ എടു ത് പോന്ന്ക്ണു നി ഇപ്പൊ തൊട്ച്ചയ് നാല് ഇതിലെ മണ്ടോന്നാവോ
ഉം ന്ന വുകോന്നാവോ നോക്കിക്കോ
ല്ല പെട്ടിന്റെ മുന്നില് കുത്തിര്ക്കാണ് പിന്ന തൊട് റൂമാളൊക്കെ തൊട്ക്കട്ടെ പോണില്ല
ഉം റൂമാളൊക്കെ തൊട്ച്ചിട്ടാ വാതിലങ് കുറ്റിട്ടളാ അവിട്ത്തെ
ഉം പിന്നെ കാട്ട
എന്താ അവടെ
അത് കൊറേരായ് ഒർക്കത്തിലൊന്നും അല്ല ഫോൺ
ആ ഫോണ്നാ എടാ ഫോണ് കണ്ടാല് കണ്ണൊക്കെ പൊട്ടിച്ചിണ്ടത്തരേ
എടക്കേ ഓന് എന്തേലും ആവശ്യം മതിയായി കണ്ട ഓൻ എങ്ങോട്ടേങ്കലും പോവേ അല്ലെങ്കി ഒരു റ്റി അങ്ങനെക്കുമ്പ പറയക്കേരയ് ഇമ്മാ ഫോണ് കളിച്ചാ കണ്ണിൽ വാവു ആവൂലേന്ന്
ആഹ്
അപ്പൊ അറിയ അറിയാത്ത കേടൊന്നും അല്ല അല്ലെങ്കി എന്തേല് തിന്നാനൊക്കെ മുട്ടായി സ്പെഷ്യല ഒക്കെ ആരെലും ഓരിയക്കാണെങ്കി ഫോണ് വേണ്ട കണ്ണിൽ വാവാവ്ള്ളു അറിയാത്ത കൊഴപ്പൊന്നൊല്ല ഉം
നീയിപ്പ മെഷീൻല് തുണിയാള്ണ്ട് ഇനിയിപ്പ അത് തോരടണം തൊടക്കം നോക്കുന്നൊക്കെ പണി
ട്ടൊള്ളൂ ലാസ്റ്റ് തോരിട്ടോന്ന്
ഞാന് പിന്നെ മേലെക്കിനി ഓൻ ഒറങ്ങിട്ടാണ് കെയറിപ്പോണം നന്നായിട്ട്
ഉം
ഇനിപ്പോ ഒന്നായിട്ട് ഈ മേലാവുംമ്പോ എന്താറിയോടി ഞാനെന്റെ തുണിയാള് എന്താക്കൂന്നറിഞ അവിടുന്നെടുത്തിട്ട് നേരെ ആ റൂമിക്കാങ് ഇടൂട്ടോ ഇവിടെ ഒരു വാഡതങ്ങനെ
കോണിമണ്ണിട്ടിട്ട് അടീക്കങ് കേറി അടീക്കണ ഇടുവ അടീ കിട്ന്നാളോനാണ് കോണിമാ വെച്ച് കൊടുക്കണ ഒരു തുണിയാളെങ്ങാനും ഞാൻ താഴ്ത്തി കിട്ടുവോന്ന് താഴ്ത്ത് വന്ന്ങ്ങാണ്ട് ഓന്ക്ക് കൊടുക്കും
അയിനെ ഞാൻ മേലക്കങ്ങനെ കൊണ്ടുപോവൂല അവന് എനിച് പേടിയാണ് അ പിന്നെ മേലക്ക് അങ്ങനെ മേലക്കൊറ്റെക്ക് കേറി പോവൂല്ലാട്ടോ
കിറ്റ് കോണിന്റെ അജ്മ കേറീങ്ങാണ്ടിണ്ട് തുണിയാൾ ചാടീക്കണ നോക്കു
ഉം അതൊക്കെ പേടിയാണേ
ഉം
ഞാൻ അങ്ങനെ മേലേക്ക് പോയിങ്ങണ്ട് വല്ലാതെ ശീലാക്കി
ഉം
ഹും പടച്ചോനായ തംമ്പുരാനെ
കുടിയ ഒറ്റക്കും കുടി ആയ കഴിഞ്ഞില്ലേ
ഇങ്ങു ബാണുണ്ടോ നോക്കുമ്പോ കാട്ടികണ് മൊട്ടു സൂചീന്റെ ബോർഡ് മൊത്തം അത് എടുത്ത്ക്കണ് ട്ടോ എന്നിട്ട് അത് മുഴുവൻ ഇതാ രണ്ടെണ്ണം തൊള്ളേല് പിന്നെ ബാക്കി മുഴിവതാ ഈ പോയിമ്മേ എങ്ങനാപ്പ ഇത് കിട്ടിയത് എവ്ടുന്നാപ്പ അത് കൊടുന്നു
അപ്പെ എവിടെ വെച്ച്ക്ക്ണ് താഴത്ത
ആരുത്തും പറേന്ന ഒരു ബോക്സിലാരാന്ന് ആ ബോക്സ് എവിടെ ഇതിന്നു മറ്റൊളലെപ്പോ ബോക്സ് സെറ്റാക്കി വേച്ച് അപ്പ അപ്പചെട്ടാടിയത് കൈഞ്ഞ എന്താ മാവോ
ഉം
ആ ബോർഡ് മൊത്തം. അത് മുഴീവനും ഊരിട്ടേക്കണു തീ പോയി മ്മക്ക്ട്ടോ
ഉ അതന്നെ അങ്ങനെ മുണ്ടാതിക്
ആഹ് ഞാനെ ഓൻ മുണ്ടാതിരിക്കാണ് ച്ചി ഉം കൊറപ്പിച്ച എന്തെങ്കിലൊക്കൊരു പണിയുണ്ടിത്
തൊള്ളേലിണ്ടോക്കിക്കോ
ഇല്ല അയ്യ്ഞാടെത്തു രണ്ടെണ്ണുണ്ടായിരുന്നു
അങ്ങൻത്തെ സ്വഭാവുണ്ടേ പാടാ
ആ
ആങ്ങൾടെ ചെറുക്കനില്ലേ എന്ത് പീവിനെ കിട്ടിയാല് എന്തെന്നെയാലും മാണ്ടീല്ല ഓൻ തൊള്ളേക്ക്ടും. ബന് ആ പണില്ല.
ഇത് തീബിനു ഇപ്പ തീബി ഒരു സാധനത്തിന് പേടില്ലേ ഉ
അയിനന്നായി എന്റുമാളെ കാക്കൂന്റെ സെർകെന്റ അള്ളാൻ്റെ ദുനിയാവില് ഒരു പേടിയില്ല. സന്ധ്യക്ക് പത്തരക്കൊക്കെ ഞങ്ങൾ സിറ്റോട്ടില് കുത്തിരി കണിയോ റോട്ടി കുടിങ്ങനെ പോയിട്ട ക്ക പോരും
എന്തൊരുത്തൊരു കഷ്ട്ടാത് ഞാൻ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ അതെ ഉം മൊട്ടു സൂചി